ഹലോ
ആ എന്താ വർത്താനക്കെ
ന്താല്ലേ
ആ, എന്തപരിപാടി..
എന്താവടെങ്ങനെ ഇരിക് ചോറ്ണ്ണാനങ്ങനെ നിക്ണ് മ് ന്ത്‌ കുളികഴിഞ്ഞൊ? മയപ്പൊരു കൊറവുണ്ട്പ്പോം
ആഹ് അതുംശെരിയ എന്തോരു മഴ രണ്ട് മൂന്നാലിസായി.
മ്ഹ് ഭയങ്കരമയ തോട്ടിലൊക്കെ കൊൾത്തിലൊ ക്കെ വെള്ളം നറ ഇവടെ തൊടും കൊളൊക്കണ്ടെ നറഞ്ഞുകുണു. ഞാത് നേരാവുലേ. കൊറേങ്ങനെ പറ്ഞ്
ആഹ് ആഹ്
ഇത്ത്ന്ന് സ്കൂളിന്റെ അവസാനങ്ങനായി
ആ അപ്പ കേക്ണ്ട്. ഇങ്ങനെ പോയാ ഞമ്മള് ഇണ്ടാവും പെരും മഴല്ലേ.
ആ എന്തൊരു വെള്ളല്ലേ മഴല്ലേ ഇപ്പൊ ഇപ്പ് ഇപ്പൊങ്ങോട്ട്ങ്ങനെ ഞാപ്പങ്ങനെ വിചാര്ച്ചു. ആ ഡ്രസ്സൊക്കെ ഉള്ളിലപ്പൊ നി പൊറത്ത്ക് ട്ടാലോ
താനണ്ട്.
പെയ്യോല്ലെന്ന്ള്ളെ ഒര്അറീലാ. അപ്പൊെപിന്നെ ആഒര്തി
അയിന് മാത്ര ഇഷ്ടംമാതരി രണ്ട് മൂന്നാലിസത്തെ ക്കെ അട്ടിയിട്ട് അട്ടിയിട്ട് ഇരിക്കണ്
ഇണ്ട്, അപ്പ അതാണ് അപ്പ ഞാൻ ഇനി വെയില് വെയിലൊന്ന് ഒറ ക്കട്ടെ. ഒറക്കാണെങ്കില് പൊറത്ത്ക്ക്ടാനാവൊള്ളൂ. അല്ലാഞ്ഞ അങ്ങോട്ടിങ്ങോട്ട് ഓടേണ്ടിരും. അപ്പ അത് ഇജ്ജിങ്ങനെ നോക്കി നിക്കാണ്. ഉം അതെന്നെ നോക്ക് ഇതുവരെ ആ ഉം അയിന് ഇതുവരെത്തെ കാലാവസ്ഥാന്ന് പറഞ്ഞ ഭയങ്കര ചൂടല്ലേനോ. എന്തെരു ചൂടേയ്നോ. സ നമ്മളപ്പ പറഞ്ഞു. ഒന്ന് മഴ പെയ്ത്ക്ക്ണെങ്കിലെന്ന്. ആഹാ. അപ്പ നമ്മളർഞ്ഞു നല്ല മഴ പെയ്ത്ണെങ്കില്. ഇപ്പ ഈ മഴ മഴ പെയ്തപ്പോ ഭയങ്കര പേടിം. ഇങ്ങനെ മഴ പെയ്താലൊക്കെ കൊറച്ച് ബുദ്ധിമുട്ടാണ്.
മഴണ്ടാവണം. വെള്ളം വേണങ്കില് മഴ വേണം. പഷേ ഇത് ഭയങ്കര നിക്കാതെ പെയ്യാണേ.
നിക്ക
കുട്ട്യാക്ക് സ്കൂക്കോമ്പളും ബുദ്ധിമുട്ടാണ്.
മദ്റസ്‌ക്കോവുമ്പളും സ്‌കൂക്കോവുമ്പളും അത് ബുദ്ധിമുട്ടിന. പിന്നെ വെള്ളം അധികം നർ നർഞ്ഞാള്ളെ
അർഞ്ഞ അർഞ്ഞാനും ആഹ് ഞമ്മളന്നെ ഓരോ ഇത് കേ ട്ടതല്ലേ ദുരിതങ്ങള് കഴിഞ്ഞതല്ലേ നമ്മക്ക്.
കഴിഞ്ഞ പ്രാശ്യം തന്നെ പലതും കേട്ടെ. അതാലോയിക്കുമ്പ പേടിയാണ്. ഇപ്പാണെങ്കി കൊറേ സ്ഥൽത്ത് വാന്തികാണ്ട് ആക മൊത്തം കുന്നും മലയൊക്കെ മാന്ത്യെ ആകെ നെരത്തി. ഇപ്പതിന് തായെ അയിന് കൊടുക്ക എയർപോട്ട്ക്ക് കൊടുക്കൊ കൊണ്ടവാ മണ്ണ് കൊണ്ടോവാനാണെന്ന് പർഞ് സ്ഥലം കളം മാന്തിയിട്ടിണ്ടേയ്നെ. പക്ഷെ അത്പ്പോ ഫുള്ള് മാ ആഹ് മല കാണാൻ വയ്യ ഒന്നായി
മലക്കെ ഇട്യേ.
ആഹ് ഇടിയും. അഹ് വെള്ളറങ്ങിയ ഇടിയ്ന്നൊറപ്പാണ്. ഈ ഇങ്ങനെ മഴ പെയ്ത്കാണ്ട് വെള്ളറിങ്ങിയ മല ഇട് ഇടിയിന്നൊറപ്പാ. അത്രക്കും വെള്ളല്ല മഴേണ്. ഈ ഈ കുഴിറങ്ങിട്ട് ഈ നേരത്തെ ത്ത് മേലെ ഭാഗത്ത്ക്കാണ് വെള്ളറങ്ങിയ. ഇപ്പ എറങ്ങിയോലൊക്കെ പോയാ ആർക്കറിയാം.
ആഹ് പേടിയാണ്. ഇതന്നെ രാവിലെ മദ്രസ്ക്ക് എണീക്കാൻ മടിയാണ് കുട്ടിയാക്ക്. ക്കെ മയോണ്ടെ പൊറത്ത്ക്ക്റങ്ങാൻ വയ്യാത്ത ഉം പിന്നെ കൊ ഈ കൊട
ഈ മഴെത്ത് പോവും വാണം. ആഹ് നടന്ന് പോവും വാണം. ഈ വെള്ള
ഉം
ത്ത് കൂടെ. ഒരു വണ്ടി വന്നാലും കൂടെ ഒരു റോട്ടില് പോവാണെങ്കി ഒരു വണ്ടി ണ്ടി വന്നാലും കൂടിം സൗണ്ട് കേ
ആഹ് പേടിയാണ്. കാണൂല അങ്ങൻത്തെ മൂടി നിക്കണ മയാണെ കാണൂല ഉം കുട്ട്യാളല്ലേ. ചെറിയ മക്കക്ക് ഇപ്പ ശ്രദ്ധ അത്ര ഉണ്ടാവൂലേയ് പേടിയാണ്.
പേടിയാണ്
സ്കൂക്ക് പിന്നെ വണ്ടി പിന്നെ ഇവട്ന്നന്നെ കേറ്ണോണ്ടേയ്
ഉം അപ്പ പിന്നെ കൊഴപ്പണ്ടാവില്ല. മദ്രസ്ക്ക്പ്പൊ അവ്ടെക്ക് നടക്കന്നെ വാണ്ടേ. അപ്പൊ അത്ര ദൂരം ചെല്ല്യാണും വണ്ടിക്ക് പോകാള്ളെ ദൂരല്ലല്ലോവടെ.
ആഹ് ഇല്ലെ ആഹ് എടുത്തന്നെയന്നാണൊ അപ്പൊ പിന്നെ, ഈ തോടക്കെ ഇവടെ ക്കെ തോടൊക്കെ നറിഞ്ഞിക്ക്ണ്. ഒരു കൊ ഒരു രണ്ടു മഴം കൂടി പെയ്താ ഫുള്ളായി.
വീടിന്റെ തായന്നെ രണ്ട് തോടും രണ്ടു കൊളങ്ങളും കൊളത്തിലൊക്കെ നല്ല വെള്ളായിക്ക്‌ണ്. മഴ ക്കാല പക്ഷെ വേനൽക്കാലം വന്നാലും ആ ചൂടിന്റെ ടൈമില് ആ കൊളത്തില് വെള്ളം വറ്റൂലട്ടോ. ഒരു കൊള ത്തിലല്ലോ ല്ണ്ട് പക്ഷെ ഒരു കൊളത്തിലും കൊറചു കുയ്യിലും കൊറച്ചായിട്ടും അങ്ങനെ നിക്കും വറ്റലില്ല. ക്ഷെ അതൊക്കെ രണ്ട് മൂന്ന് മഴ ആയി പോക്ന് നെറഞ് ഒലിച്ചെയ്‌
ആഹ് അയ് ശരി കെണറൊക്കെ ചെലരതൊക്കെ നറഞ് കേ ക്ക്‌ണ്ട് പേടിയാണ് ഉം കാറ്റൊന്നു ഇല്ലാന്നാ മതി
അതാണ് പാടതാവുമ്പോയെ പെ
ഉം വള്ളം കേറും ഇ കാറ്റും കൂടി ക്കാവുമ്പളേയ് ഓരോ മരങ്ങളും ഇതൊക്കെയ്
ആഹ് അതാണെയ് നല്ല കാറ്റും മര ചുറ്റും മരം ഉണ്ടെങ്കില് പേടിയാണ്. ക്ക്‌ ഒരു മരം ഞ ഞങ്ങളെ തൊടു പെട്ട ഒരു മരോല്ല പക്ഷേ അടുത്തുള്ള വീടുത്തെ മരം നേരെ ഞ ങ്ങളെ വീടിന്
ആശ്യം ഞങ്ങളത് പിന്നൊക്ക മഴ വരുന്നീന് മുമ്പ്ന്നെയ് ഫുള്ള് വെ ട്ടി തെളിച്ച് റെഡി ആക്കിണ് ഒക്കെ തോല് കഴിച്ചുണ് അതുകൊ
ഇത് പേടിച്ചണ്ട ഇത് പ്പൊ ഞമ്മക്ക് ഇത് ഇപ്പം ഞമ്മക്കൊന്നു ചെയ്യാൻ കഴയിലല്ലോ ഓൽതാ
ആഹ് ശരിയാണ്
പറയാനല്ലെ കൈയ്യൊള്ളു അല്ലെങ്കി ഓല് കണ്ടറിഞ് ചെയ്യണ്ടേ പിന്നെ അല്ലെങ്കി എന്ത്യെ ഉപയോഗിച്ച് വൽച്ച് കെട്ടണം ഇത് അ
ആഹ് പേടിയാണ് നാഹ് നാഹ് ഓരോ നാശനഷ്ടങ്ങള് കേട്ട്ട്ടില്ലേ മയ പെയ്യുബോ
ഓരോന്ന് അതാണ് പേടി കഴിഞ്ഞ പ്രാവിശ്യം ഇങ്ങനെ ആയാണ്ടേയ്
ആഹ് ആഹ് ആഹ് ആഹ്
അല്ല ഞമ്മക്ക് ഇങ്ങട്ട് ഇല്ലാർഞ്ഞിട്ടും കാര്യല്ല ഇല്ലേട്ത്തന്നെ കേട്ട്ട്ട് ഞമ്മളാകെ പേടിച്
ആഹ് അ അത് ഞമ്മുക്കത് ഞമ്മക്ക് ആയ മാതിരിയാണ് ഓൽക്കായിട്ട് എത്ര മ ആൾക്കാര് മരി ച്ചു വള്ളം കൊണ്ടാണല്ലോ
ആഹ് അതന്നെ
വെറും ഓലൊക്കെ രാവിലെ കേടന്ന് അന്തിക് കെടന്ന മ ആൾക്കാരാ
ആഹ് ഒറങ്ങാൻ വേണ്ടി കടന്നഹ് കൊണ്ടു പോയിലെ
ഉം ഓലും കൂടിയറിയാത്ത കൊണ്ട് പോല് പേടിയാണ്.
ഇന്നാലും അതൊ ആലോയ്ക്കുമ്പോ മയ അതികം മയ വാ
ഇവടൊക്കെ ഇവടൊക്കെ അങ്ങനെ തന്നെ മല ഇള്ള സ് സ ഇതാണ് സ്ഥലാണ് മലകള് നർച്ച്ണ്ട് ഓരോ കുന്ന് കുന്നായിക്കോണ്ടേയ് ആയ സ്ഥലങ്ങളെ പേടിയാണ് ഉം പേടിയാണ് മണ്ണിടി മണ്ണിടിയ് പെരമക്കൊക്കെ
ഉം
ഉം
ഈ കുന്നിന്റെ മലന്റെ അടുത്ത് പറക്കുമ്പോഴാണ് പേടി കൊറെ വെള്ളം ആൺ ചെല്ലുമ്പോഴേ വെള്ള ഇറിങ്ങാണ്ട് മണ്ണിട്ട് ഇട്ത്ത് എന്താണ്ട് ഫുഡൊക്കെ കയിച്ചോ
കൃഷിക്കും ആങ്ങനെ തന്നെ ഒക്കെ നാശനാശ്ടം തന്നെ കൃഷിയൊക്കെ ആയാലുയ് മഴ ഇണ്ടായാല് വില കൂടും പച്ചക്കറികൾക്കൊക്കെ
എല്ലാ ആ ഉം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട്ക്ക് സ്കൂൾക്ക് കുട്ടി ഇത്
ആഹ് ആഹ്
സ്നാക്സ് ആക്കി കൊണ്ട് പോകാൻ വേണ്ടി വാങ്ങിച്ചത് നല്ല പൈസ ബിസ്ക്കറ്റും കൊണ്ടോണ്‌ണ്ട്‌ ഫ്രൂട്ട്സ് എല്ലാം ഫ്രൂട്ട്സാ
കൂടും
അങ്ങന അതെന്നെ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആകുവേ
ആഹ്
അപ്പൊ പിന്നെ അങ്ങനെ തന്നെയ്
ഇങ്ങനെ വ എല്ലട്‌ത്തീലും വെള്ളം കൂടിയാ പിന്നെ
ആഹ് വെള്ളം കേറുകയല്ലേ പിന്ന കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറുകയാണ് ആഹ് വെള്ളം കേറുകയാണ് ഫുള്ള് കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ വെള്ളം നിക്കുമ്പോ ആ വെള്ളത്തിൽ കൃഷി ചെയ്യാൻ കഴിയില്ലല്ലോ
അപ്പൊ പിന്നെ ങ്ങട്ട് പോ സാധനം എത്താനും കഴിയില്ലല്ലോ
ആഹ് അപ്പൊ പിന്നെ കയറ്റുമതി ഇതൊക്ക കൊറയു.
മ്മക് എള്ളീനെ പിന്നെ പെരും വെലയ്ക്കാരം
ആഹ് അതങ്ങനെ തന്നെയാണ് ഇണ്ടാവല്
സാധനത്തിനൊക്ക നമ്മള് എന്ത് സാധനത്തിന് സാധനം തന്നെ വേണ്ടേ
അതെന്നെ അതിപ്പോ പി ഈ വില കൂടുതലാണ് പർഞ്ഞ് ഉപയോഗിക്കാതെ നിക്കുലല്ലൊ ഉപയോഗിക്കാതെ നിക്കാൻ പറ്റില്ലല്ലോ ആഹ് ഉണ്ടാക്കാതെക്കാനും പറ്റൂല.
എത്ര പൈസ കൊടുത്താലും നമ്മള് വാങ്ങുവല്ലോ
അത് വാങ്ങണം പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഏതായാലും പ്പോ ഞമ്മക്ക് ആവശ്യത്തിന് വാങ്ങുക തന്നെ വേണം.
ഉം എല്ലാം കൊണ്ടും നഷ് റ്റന്നേയ്ക്കാരം മഴ
അധികായാ കാറ്റും കൂടി ആവുമ്പഴാണ് കാ റ്റും മഴേം ഒരുമിച്ചെ ഇടിം, കാറ്റും, മഴേം
അതാണ് പേടി ഇ ഇടി ഇടിമിന്നലേറ്റ്കാണ്ട് എത്രെണ്ണം മരിച്ച്ണ്ട്
ഉം അങ്ങന്നെ വീട്ടിലൊക്കെ വെള്ളം കേറികാണ്ട്
ആഹ് എത്ര ഉം ക ആഹ് വെള്ളം കേറിക്കാണ്ടും
പിന്ന വീടിൻ്റെ ഉള്ളിലും പിന്നെ ക
ഒക്കെ നാശ നഷ്ടങ്ങള് വരുവാണല്ലൊ കാ ധനങ്ങളു ആയിട്ട്
അത് ശെരി നമ്മള് മ വെയിലിന്റെ അ വെയിലിന്റെ ടൈമില് നമ്മള് പറയും വെയില് മതി വെ മയ മതിന്ന് പറഞ്ഞാ അപ്പം വെള്ളം തീരേ വെള്ളല്ലാതെ എല്ലോട്ത്തു
ആഹ് അങ്ങനെ ഭയ ഭയങ്കര ബുദ്ധിമുട്ടേയ് കാരം
വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മള് പറയും അപ്പൊ നമ്മള് തന്നെ പറയാ ഹും മയ മതി പക്ഷെ ഇം ഇങ്ങനെ നിക്കാതെ പെയ്താ കൊറച്ച് പേടി തന്നെയാണ്.
ആഹ് ചൂട് നമുക്ക് സഹിക്കാൻ കജ്ജൂല്ല.
ഉം മയ മതി മഴ പെയ്താ തണുപ്പ് സുഖന്നല്ലെ സഹി ക്കാൻ നിൽക്കാനൊക്കെ പക്ഷെ ഈ ഒരു കാര്യം ആലോയ്ക്കുമ്പഴാണ്
നിർത്താതെ പെയ്യുമ്പോ പേടി അല്ലാതെങ്കില് കൊഴപ്പല്ല നമ്മക്ക്.
ഇപ്പൊ ഈ കുറച്ച് പെയ്ത് കുറച്ച് വെയിലൊക്കെ ആയാലും മഴ വെള്ളം അത്ര കയറൊന്നും
കേറൂല ഉം ഇത് ഇതിപ്പോ മൂന്നീസ് സം നല്ല അടീച്ച് പെയ്യ പിന്നെ ഒരു കൊറച്ച് വെയിലുണ്ടാവും. പിന്നെ ഒരു മൂന്നാലിസ് സം പെയ്യ അങ്ങനെയാണ് ഇപ്പ പോണത്.
അങ്ങനെ അഅ് പെയ്യ്ണ നല്ല വെള്ളള്ള മഴെ ചെലെ സ്ഥലത്തല്ലെ
ആഹ് ഉം നല്ല വെള്ളം നിക്കണ കോലത്തിലുള്ള മഴയാണ് പെയ്യണ്
ആഹ് അതാണ്. എന്തൊരു പെട്ടെന്ന വെള്ള ആവ്ണ്. വെള്ളം ഇല്ലാത്തൊൽക്കൊക്കെ. ആ ഇന്ന്പ്പോ കൊറ്ച്ചൊര് ഇത്ണ്ട്. എല്ലാർക്കും ആയി.
ഇവിടെ എടുത്തുള്ളൊക്കെ അങ്ങൻത്തന്നെ. വെള്ള ഇല്ലാതെ കുടുങ്ങി നിക്ക്ണോലേനി ഒക്കെ.
ആ. ഇപ്പൊ ആ ആദ്യത്തെ ആദ്യത്തെ മഴ തുടങ്ങുമ്പ തന്നെ വെള്ള ആവും. ആദ്യത്തെ മഴ തന്നെ ഒരീസം രാത്രി പെയ്യൽതുടങ്ങിയിട്ട് നേരം വെളുക്കോളം പെയ്തീന് അയ്ലെന്നെ ഏകദേശം ആൾക്കാർക്കൊക്കെ വെള്ളായി കാണും. ആ. അപ്പ തന്നെ ഏകദേശം ആൾക്കാർക്ക് വെള്ളം ആയിണ്ടാവും.
ആ വെള്ള ഇല്ലാതെ നിക്കാനും കഴിയൂലല്ലോ.
ആ വള ഇല്ലാതക്കാൻ. അവും സഹിക്കാൻ കയ്യൂല. അപ പിന്നെ അവെ വെള്ളത്തി ഇതിന് വെള്ളം വാണോ ആണോ
അതന്നെ വെള്ളത്തിന് വെള്ളം വേണണം മഴ വേണംന്ന് മാണ്ടാന്നല്ല പക്ഷെ ഇങ്ങൻത്തൊരു പേ പേടിപ്പിക്കാത്ത കോലത്തിലൊക്കെ പെയ്താ മതി അറിയാ ഇ മിന്നലും വന്നാലേ കുട്ട്യാള് സ്കൂളും ഇട്ടും മദ്രസ ഇട്ടും ഒക്കെ പോകുമ്പളെ പേട്യാണ്.
മല്ല നമ്മള് ഇപ്പോ എപ്ലം നമുക്ക് ഓലെ ബേക്കില് പോവാൻ കഴണംന്നില്ലല്ലൊ.
ആ കയ്യൂലല്ലൊ. മഴയൊക്കെ ആവുമ്പളെ.
അപ്പൊ പിന്നെ ഒറ്റക്ക് പോകും വാണം. ഒറ്റക്ക് വരും വേണം. ആ വെള്ളത്തി കൂടെ പോയാൽ പോവാള്ളതും വെള്ളത്ത് കൂടെന്നെ വരും വാണം.
ഉം അതന്നെ മിന്നലൊക്കെ ആക്കുമ്പം പേട്യാണ്. ഇട്യാെക്കെ വെട്ടുമ്പോ.
ഉം ഇപ്പ എതായാലും നല്ലൊരു വെയില്ണ്ട്.
ആ നല്ലൊരു അതന്നെ രണ്ട് മൂന്ന് ദിവസത്തൊക്കെ ഡ്രസ്സുകള് അട്ടിയൂട്ടിട്ട് വെച്ചക്കേനു.
ആ ഏതായാലും വെയിലത്ത് ഇട. ആ അത അതാണ് ബുദ്ധിമുട്ട്.
ഉം ഇഞ് ഇങ്ങനെ ഇത് നോക്കി ഇരിക്കണം അതാ ഇള്ളത്. എപ്പളാ പെയ്യ പറയാൻ പറ്റൂല. ഉം
അതാണ്. പിന്നെ എന്തൊക്കേന്നാ കൈക്ക
ആ സ്പെഷ്യൽ എന്തേലൊക്കെ ഇണ്ടോ?
സ്പെഷ്യൽ ആയിട്ട് അങ്ങനൊന്നുല്ല. ബീഫും, മോരും ഇണ്ട്.
ആ അഹ് ശെരിയ. ആ ആ ആ ഓ ഓ കുട്ടികളൊക്കെ സ്കൂള് പോയിണ്ടാവുലെ. ആ
പിന്നെ എന്തൊക്കെന്നാ. പിന്നെന്ത നല്ലേ. ഇല്ല ഇല്ല പ്രത്യേകിച്ചൊന്നുല്ല.
ആ ഇന്നാ ശരി. ഇന്നാ പിന്നെ വിളിക്കണ്ട്ട്ടോ.
ആ ആയിക്കോട്ടെ ഇന്ന ശെരി.